ഓ
കേക്കാവോ?
ആഹ് കേക്കാം.
എന്തൊക്കെയുണ്ട് വിശേഷം?
ആം ഓഹ് പ്രത്യേയിച്ച് വിശേഷോന്നു ഇല്ല സുഖം മഴയ ഭയങ്കര മഴയൊക്കെയിരുന്നു ഇവിടെ അവിടോ?
മഴയായിരുന്നോ ഇവിടെ രാ ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ മഴയൊണ്ടാരുന്നു രാവിലെ ആണെലും ചെറ്യേ രീതീ മഴയൊണ്ടാരുന്നു പിന്നെങ്ങ് വെയിലായി.
ആഹ് ഹാ ഹാഹ് തുണിയൊന്നും കഴ്കിയിട്ടാലും നേരെ ഒണങ്ങത്തൊന്നുല്ല മഴ
ആഹ് ഒരു ഒരാഴ്ചക്ക് മുന്നേ നല്ല രീതിയിൽ ഈ പ്രശ്നം ഉണ്ടായിരുന്നേട്ടോ തുണിയൊക്കെ കഴ്കി ട്ടാല് ഒണങ്ങാൻ ബുദ്ധിമുട്ടായിരുന്നു രണ്ടു മൂന്ന് ദിവസെട്ക്കും അകത്തൊക്കെ അയകെട്ടിയായിരുന്നു തുണി വിരിച്ചിടുന്നത്. പക്ഷെ ഈ ഇപ്പോ രണ്ട് മൂന്ന് ദെവുസായിട്ട് വെയിലൊക്കെ ഉള്ളോണ്ട് തോർന്ന് കിട്ട്ന്നുണ്ട് ഒന്ന് ചെറിയ രീതി ഒണങ്ങി കിട്ടുന്നൊണ്ട്.
ആഹ് ഉം ഉ കുഞ്ഞിന്റെ തുണിയൊക്കെ ഒണങ്ങാനാണ് പാടെ.
ആഹ് കുഞ്ഞിന്റെ തുണി ഒണങ്ങാൻ പാടായിരിക്കും കാരണം അവർ ക്ക് നല്ല രീതീൽ ഒണക്കി കൊട്ക്കണവല്ലോ അതുമല്ല എടയ്ക്കെടക് ക്ക് ഡ്രസ്സ് മാറുന്നൊണ്ട് അവർക്ക് ഒത്തിരി തുണീം കാണും പിന്നെ അത് നമ്മടെ തുണികൾ വല്ല്യോരേ തുണി ഇട്ട് ഒണക്കുന്ന പോലല്ല കുഞ്ഞിന്റെ തുണി സൂര്യപ്രകാശം കൊള്ളിക്കണല്ലോ.
ആണ്
അത് കൊണ്ട് അത് ഒണങ്ങാൻ ബുദ്ധിമുട്ട് എന്തായാലും രണ്ടു ദിവസായിട്ട് മഴയില്ല. ഇനി നാളത്തെ അവസ്ഥ എന്തൊന്ന് അറിയാ
ആഹ് അതെ
മാസൊക്കെ നല്ല മഴയായിരിക്കും പൊതുവെ അങ്ങനാണല്ലോ ജൂൺ ജൂലൈ മാസത്തിലൊക്കെ നല്ല മഴയാണ്
ഉം
ആഹ് കിടക്കാറായില്ലേ ഭക്ഷണോക്കെ കഴിച്ചായിരുന്നൊ
ഉം കഴിച്ച് കഴിച്ച് കഴിച്ചോ
ആഹ് കഴിച്ചു കഴിച്ചു ഇച്ചിരി നേരത്തെ കഴിച്ചു
ഉം ഉം ഉം
നേരത്തേന്ന് പറഞ്ഞാ ഞങ്ങള് സാധാരണ ഏഴര ഏഴേമുക്കാലൊക്കെ ആവ്മ്പളാ കഴിക്കുന്നേ പക്ഷെ ആഹ് ഇന്ന് കൊറച്ച് താമസിച്ച് എന്നാലും എല്ലാരും കഴിക്കുന്നതിനേക്കാളും നേരത്തെ കഴിച്ചു
ആഹാ ഞാന് എന്നും കഴിപ്പൊക്കെ വല്യ കുറവാ ആഹാരം കഴിപ്പൊന്നുല്ല ഫുൾ ടൈം വെള്ളം കുടിയ
ആഹ് വെള്ളം കുടിക്കണം ആഹാരം കഴിച്ചില്ലെലും വെള്ളം കുടിക്കണം എന്നാ പറയുന്നത് വെള്ളം കുടിക്കാൻ വിട്ടു പോവാതിരുന്നാ മതി വെള്ളം നല്ല രീതിയിൽ കുടിക്കണം പിന്നെ ആഹ് ആരവും കഴിക്കണം അയ്ന്റെ സമയത്ത് നല്ല രീതിയിൽ ആഹാരം കഴിക്കണം കുഞ്ഞൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ആഹാരം കഴിക്കാനായിട്ട് നമ്മള് ചിലപ്പം ശ്രദ്ധി നമ്മുടെ ആരോ ആരോഗ്യവേ എന്നാലും നമ്മള് നോക്കണം അവരെ നോക്കാൻ നമുക്കൊരു ആരോഗ്യം വേണ്ട അതുകൊണ്ട് നല്ല രീതിയിൽ ഫുഡൊക്കെ കഴിക്കണം
അതെ അതുവല്ല മുടി നന്നായിട്ട് കൊഴിയുന്നുണ്ട് ചെലപ്പോ ഇനി എന്തിൻ്റെങ്കിലും ഒക്കെ കുറവായിരിക്കും അഹ് ടെസ്റ്റ്
മുടി കൊഴിയുന്നുണ്ടല്ലേ തൈറോയ്ഡ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ വയ്യാരുന്നോ
അത്
ഈ പൊതുവേ തൈറോയിഡ് ഒക്കെ കൊറയും തൈറോയിഡൊക്കെ ഒണ്ടെങ്കി മുടി ഇങ്ങനെ കൊഴിയും പിന്നെ വൈറ്റമിൻ ഡിയുടെ കുറവ് ഉണ്ടെങ്കിൽ കേട്ടിട്ടുണ്ട് ക്ഷീണോ ക്ഷീണവും തളർച്ച അങ്ങനൊക്കെ ഉണ്ടോ
ക്ഷീണം അങ്ങനെ വല്ല്യ ക്ഷീണമായിട്ടൊന്നും ഇല്ല പക്ഷെ എന്നാലും ഒണ്ട് ഒരുപാടില്ല ചെറിയ രീതിൽ ചെറിയൊരു
ഒരുപാടില്ലെങ്കിൽ പിന്നെ കൊഴ നോക്കണ്ട എനിക്കൊക്കെ നല്ല രീതിയിൽ ക്ഷീണം ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ വൈറ്റമിൻ ഡിടെ ഈ ആഹ് ഇത് കിട്ടുവല്ലോ പൊടി കിട്ടുവലോ പാലിനാത്ത് കലക്കി കുടിക്കുന്നേ അപ്പൊ അത് കലക്കി കുടിക്കാൻ തുടങ്ങിയപ്പോ എന്റെ ക്ഷീണം അങ്ങ് മാറി അപ്പൊ എനിക്ക് ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിട്ടില്ല കേട്ടോ ടെസ്റ്റ് ചെയ്യാനായിട്ട് അഹ് കുറച്ച് ഞാൻ നോക്കിയിട്ടില്ല അതിനെങ്ങാണ്ട് കുറച്ച് പൈസ ആകോന്ന് തോന്ന് ടെസ് ചെയ്യും ഞാൻ അപ്പൊ ഞാൻ അല്ലാതെ ആഹ് എന്നോടരാള് അല്ലാത പറുമായിരുന്നു അപ്പൊ ഞാൻ കലക്കി കുടിച്ചു
ആഹ് ഹാ ഹാ
അപ്പൊ ക്ഷീണം മാറി ഞാൻ വിചാരിച്ച് എനിക്ക് തൈറോഡ് ഉള്ളത് കൊണ്ട് തൈ തൈറോഡിന്റെ ആരിക്കുംന്ന കാരുതി പക്ഷെ തൈറോഡിന്റെ അല്ലായിരുന്നു വെറ്റമിൻ ഡീയുടെ കുറവുണ്ട്
തൈറോഡില് ടാബ്ലറ്റ് കഴിക്കുന്നുണ്ടോ
ആഹ് ഒണ്ട് ഒണ്ട് കഴിക്കുന്നുണ്ട് അത് ഈ പ്രസവത്തോടെ എനിക്ക് പ്രെഗ്നന്റ് ആയിട്ടിരുന്ന സമയത്തെ ഗർഭിണിയായിട്ട് പ്പോ തൈറോയ്ഡ് ഞാൻ കഴിച്ചത ഏറ്റവും കുറഞ്ഞായിരുന്നു കഴിക്കുന്നത് പോയിന്റ് ഫൈവ് അപ്പൊ കഴിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് എഹ് എനിക്ക് പിന്നെ പിന്നങ്ങ് കുറഞ്ഞു പിന്നെ നമ്മള് ഡെലിവറി വരെ കഴിക്കുവല്ലോ പിന്നെ എനിക്ക് കുറച്ച് നാള മുന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് പിന്നേ തൈറോഡ് ക്ഷീണം പോല തോന്നി ടെസ്റ്റ് ചെയ്ത് നോക്കിയതാ
അപ്പം ഇതുപോലെ കണ്ടു പിന്നെ ഞാൻ ആ മരുന്ന് ആ അളവ് തന്നെ അങ്ങ് കഴിക്കാൻ തുടങ്ങി
ആഹ് ഹാ ഹാ
എന്തേലും മരുന്ന് കഴിക്കുന്നുണ്ടോ ഏതെലും എന്തെങ്കിലും അസുഖത്തിന്
ഇല്ല എനിക്ക് ഇപ്പൊ ഒരു അലർജിയുടെ പ്രശ്നംമുണ്ട് രാവിലെ എണീക്കുമ്പോ ഒരു തുമ്മല് ജലദോഷം തുമ്മല് അപ്പൊ അത്
ഉണ്ടല്ലേ സാധാരണ രീതിയിലുള്ള തുമ്മലാണോ അതോ എന്തെങ്കിലും ആഹ് മരുന്ന് കഴിക്കേണ്ട രീതിയിലുള്ളതാണോ
ആഹ് അങ്ങനെ മരുന്ന് കഴിക്കേണ്ട രീതിയിലോട്ട് പോകുന്നില്ല രാവിലെ എണീയിക്കുമ്പോ ഒരു രണ്ട് മൂന്ന് വട്ടം തുമ്മും
അത് കാലാവസ്ഥയുടെ ആയിരിക്കും നോക്കിയാൽ മതി കൂടുതലായിട്ട് ഉണ്ടെങ്കിലേ ഉം
ആഹ് ആഹ് ടെസ്റ്റ് ചെയ്യണം അല്ലേ
അതെ അതെ ടെസ്റ്റ് ചെയ്ത് നോക്കിയ നല്ലൊരു ഡോക്ടറെ കൊണ്ട് കാണിക്കാൻ വയ്യായിരുന്നോ
ഞാൻ ഡോക്ടറെ കാണിച്ച് അപ്പൊ ഡോക്ടർ പറഞ്ഞ് ഒരുപാട് കൂടുതൽ വരുവാണെന്നുണ്ടെങ്കിൽ ടെസ്റ്റ് ചെയ്താൽ മതിന്ന് പറഞ്ഞിട്ട് അന്നൊരു ഗുളിക തന്നു പക്ഷെ അത് കഴിച്ച് മൂന്ന് ദിവസം കഴിച്ച് ടെ കൊറഞ്ഞ് കൊറഞ്ഞ് എനിക്ക് മാറിയായിരന്ന്. ഉം പിന്നെ വീണ്ടും അ വീണ്ടും എനിക്ക് തുമ്മല് ഉണ്ട് ചെറിയ രീതിൽ വലിയ രീതിൽ ഇല്ല. അല്ല ഒന്ന് ടെസ്റ്റ് ചെയ്യണം അലർജി ഉണ്ടെങ്കിൽ ഒന്നൂടെ ഡോക്ടറെ കണ്ടിട്ട് വേണം ടെസ്റ്റ് ചെയ്യാന്
ആ ഡോക്ടറെ ഇനി നല്ല രീതിയിൽ ഉണ്ടെന്നുണ്ടേ ഡോക്ടറെ കണ്ടാമതി ചെറിയ രീതിയന്നെ ഉണ്ടെങ്കി അതങ്ങ് മാറിക്കോളൂ ചെല ഇപ്പ മഴയൊക്കെ അല്ലേ അതിന്റെ ആയിരിക്കും തണുപ്പൊക്കെ ഒള്ള ണ്ടായിരിക്കും തുമ്മല് വരുന്നേ
ഉം ഉം ഉം.
വീട്ടിലാണെങ്കിലും എന്റെ ഹസ്ബൻഡിനാണെങ്കിലും ഇങ്ങനെ തുമ്മല് വരാറുണ്ട്. മഴക്കാലൊക്കെ ആമ്പ്ളെ തുമ്മല് നല്ല രീതിയിലൊണ്ട്. മരുന്നൊക്കെ എടക്ക് ഇങ്ങനെ മരുന്ന് ഡോക്ടറെ കണ്ടിട്ടില്ല ഇനി നല്ല രീതിൽ ഒണ്ടങ്കി കാണണൊന്ന് ഞാൻ പറഞ്ഞിട്ടൊണ്ട്.
ആഹ്ആഹ് എനിക്ക് രാവിലെ എണീറ്റ് വരും മ്പഴേ ന്നാ ഒറക്കത്തിന്ന് എണീറ്റ് വന്ന് കഴിഞ്ഞ് കൊറച്ച് നേരത്തേക്ക് ഒരു രണ്ട് മൂന്നാല് തുമ്മല് ഇങ്ങനെ എടവിട്ട് എടവിട്ട് തുമ്മും പിന്നെ കൊഴപ്പം ഇല്ല പിന്നെ അന്നത്തെ ദിവസം വലിയ പ്രശ്നം ഇല്ല.
ഇതൊക്കെയാണെങ്കി ഇവിടെ ആണെങ്കി പത്തും പത്തെണ്ണം വരെ തുമ്മും പത്തും പന്ത്രണ്ടും ഒക്കെയ അപ്പം നമ്മുക്കങ്ങ് കേക്കുന്നവർക്കും അങ്ങ് പേടി വരും. തുമ്മി കഴിയുമ്പോ അങ്ങ് മാറും പിന്നെ അങ്ങ് ഓക്കെയാവും.
ഉംഉംഉം..
അങ്ങനെ
ഒമ്മി പിന്നെ എന്താ ഉണ്ട് വിശേഷ? കുഞ്ഞുറങ്ങിയില്ല കുഞ്ഞവിടെ ഇങ്ങനെ അമ്മയായിട്ടൊക്കെ കാര്യോക്കെ പറഞ്ഞിങ്ങനെ കിടക്കന്നു ഇല്ലില്ല.
വഴക്ക് ആ വഴക്കില്ലെങ്കി പിന്നെ കൊഴപ്പ ഇല്ല. ഇവിടാണെങ്കിലും എന്തെങ്കിലും വേറെ കുഞ്ഞുങ്ങളൊന്നും ഇല്ലാത്തോണ്ടേ ഇപ്പൊ നമ്മുളെ നമ്മളെന്തെങ്കിലും ചെയ്യുമ്പോ ഇപ്പൊ ഞാൻ തന്നെ ഫോൺ വിളിക്കുമ്പോഴോ എന്തെങ്കിലും എന്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ കരയും.
ആഹ് ആഹ്.
ആഹ് അതുകൊണ്ട് കാരയും ഇല്ലെങ്കിൽ ആഹ് നിർബന്ധം പിന്നെ
ഉം
ഫോണൊക്കെ കാണുമ്പോ അങ്ങ് നിർബന്ധ ഫോൺ കൊടുക്കണെ എനിക്കൊന്ന് ഫോൺ എടുക്ക് ക്കാനോ പിടിക്കാനോ ഒന്നും പറ്റത്തില്ല അപ്പോഴത്തേക്കി ങ്ങ് വന്നി
ഉം.
ഫോൺ വേണോന്നൊക്കെ പറഞ്ഞോണ്ട് ചെറിയ കുഞ്ഞുങ്ങളല്ലേ ഒത്തിരി കൊടുക്കാനും പറ്റത്തില്ലല്ലോ.
ഉം അതെ അതെ..
അപ്പം ഞാനിങ്ങനെ നെറ്റ് അങ്ങ് ഓഫ് ആക്കിട്ട് കൊടുക്കും അപ്പം ഒന്നും കാണാൻ പറ്റാതാമ്പോം തിരിച്ചിങ്ങി തരും അങ്ങനൊക്കെയ അങ്ങനെ ക്കെ ചെയ്യുമ്പോ പിന്നെ തിരിച്ച് ഇങ്ങ് തന്നോളും.
ഉം ഉം ഉം..
ചെറിയ പിള്ളേരല്ലേ ഇപ്പഴത്തെ പിള്ളേർക്ക് ഫുള്ള് ഫോണ്ഇല്ലാതെ പറ്റത്തില്ല. അവരിങ്ങനെ ഫോൺ വേണം വേണം പറഞ്ഞൊണ്ടിരിക്കും.
ഉംഉംഉം...
ആദ്യാം.. ഇഞ്ഞിവേ
ഉം സ്കൂളി വിടാറായോ?
നികിടൊകെ ഇതരിം ഉം നോക്കണം.. രണ്ട് യില്ല. കരചിലൊണ്ട് അങ്ങനവാടി കൊണ്ട് വിടാം. വീട്ന്നോല്.. ആദ്യഒക്കെ ഭയങ്കര ഇട്ടാര്ന്ന്. ഇപ്പൊ കരച്ചില. അങ്ങനവാടിപ്പോവണ്ടന്നും പറഞ്ഞോണ്ട്. അപ്പൊ പിന്നെ വീട്ന്നില്ല.
ഹഹ ഹാ ആഹ്
വി വിടാൻ തൊടങ്ങീട്ട്. അപ്പൊ ആദ്യം കരഞ്ഞു കരഞ് എനിക്ക് സ്ക്കൂ കുപൊണംന്ന് പറഞ് കരഞ് ഞാൻ കൊണ്ട് വിട്ടു. ഇപ്പറചീസം പോയി. അത് കഴിഞ്ഞിട്ട് ഇന്നലെ ഇന്നു ക്യര്റ്റ് ബൈ യങ്കര ഞായറാഴ്ചീസം കഴിഞ്ഞപ്പഴേ മടിയ പോയി.
ആഹ് ആ ഹാ ഫുഡൊക്കെ കഴിച്ചോ കുഞ്ഞ്?
ഫുഡ് ആഹ് കുഞ്ഞിന് ഫുഡ് കൊടുത്തു. പഷെ വലുതായിട്ട് കഴിച്ചില്ല. അപ്പൊ ഞാൻ മാറ്റിവെച്ചിട്ടുണ്ട് ഇനിം. കൊറച്ചൂടെ കഴിഞ്ഞ് കാര ഒറങ്ങീട്ടില്ല ഇതുവരെ ഒറങ്ങീട്ടില്ല. അപ്പൊ പിന്നെ ഇനിയും ചോദിക്കുവാണെങ്കില് ഇപ്പ പുതിയൊരു ശീലാ. ഇന്നലെ വരെ ഇന്നലെ അക്കെ ആണെങ്കിലും ഹ് കഴിച്ചു വയർന്നറച്ചു കൊടുത്താലും ഒരു സമയം ആവുമ്പഴ റ്റേക് എഴുന്നേറ്റ് വെശക്കുന്നുന്ന് പറഞ്ഞിട്ടെ പായികിറ്റിലെ ഫുഡ് കഴി കാൻ വേണ്ടി കെട്ന്ന് കരയും. വേറെ എന്തേലും ചിപ് സോ പക്കവടയോ അങ്ങനെയൊക്കെ എന്തങ്കിലുക്കെ ഒണ്ടല്ലോ അതിന് വേണ്ടി കരയും.
ഉം ഹ്ഹ്
അപ്പൊ അത് കൊടുക്കും. കൊടുക്കുമ്പോ കഴിച്ചിട്ട് വെള്ളവും കുടിച്ചിട്ട് കെടന്നോളും. അവിടെ എങ്ങനുണ്ട് കുഞ്ഞെല്ലാം കഴിക്കോ?
കുഞ്ഞ് ഹ് നമ്മള് വാരി കൊടുക്കുമ്പോഴൊന്നും കഴുപ്പൊന്നും ഇല്ല പിന്നെ എന്തേലുമൊക്കെ പറഞ്ഞും ഒരോന്നൊക്കെ കഥകളൊക്കെ പറഞ്ഞ് വേണം വല്ലോം കൊടുക്കാൻ വല്ല്യ മടിയ കഴി ക്കാൻ. പിന്നൊരു വിധം എങ്ങനെലുമൊക്കെ പറഞ്ഞൊക്കെ കുറച്ചൊക്കെ കൊടുക്കും. പിന്നെ അ ഒരു പത് വെള്ളം കുടിക്കും. തന്നെ കഴിക്കാനൊന്നും മെന കെടത്തില്ല. അവരു വെള്ളം കുടിക്കും ശരിക്ക്. അപ്പം ഫുഡ് കഴിക്കുമ്പോൾ അത്രേ കൊറച്ചേ കഴിക്കത്തുള്ളൂ. വെള്ള അതിലൂടെ കുടിക്കുന്നുണ്ട്.
ആണല്ലേ ആഹ് ഹാ അപ്പ പിന്നേ വെള്ളം കൊടുക്കണോന്നാ പറ യ എന്നാലും കഴിക്കാൻ കൊടുക്കണം. കുഞ്ഞിന് വെയിറ്റ്ല്ല പ്രായത്തിനനുസരിച്ചുള്ള വെയ്റ്റില്ല കുഞ്ഞിന്. പൊ വെയിറ്റ്ണ്ടാകാൻ വേണ്ടി ഞാൻ നോക്കുവാ. അപ്പ എല്ലാരും പർഞ്ഞ് വെയിറ്റ് ഇല്ലേലും കൊഴ്പ്പില്ല. അസുഖങ്ങളൊന്നും ഇല്ലാതിരുന്നാമതിന്ന്.
ഇല്ല ആഹ്.
എന്ത് പറഞ്ഞാലും വാസ്തവങ്ങൾ ഒന്നും ഇല്ലെന്ന് പറഞ്ഞാലും നമക്കൊരു വെഷമം വരത്തില്ലേ. കുഞ്ഞിന് വെയ്റ്റില്ലെങ്കി. അയിന്റെ അനുസച്ച് പ്രായത്തിനനുസരിച്ച് ഒരു വെയ്റ്റ്ല്ലെങ്കി. ഉം അങ്ങനെ എല്ലാരും പറയുന്ന തനിയേ വരുന്ന്.
ഉം വരും. എ പിന്നെ ഫുഡ് നമ്മള് ഒരു ഒരഡ്ജസ്റ്റയ്ത് നമ്മളെന്തെങ്കിലൊക്കെ ഹ് തി കഴിക്കാൻ കൊടുക്കുക. പിന്നെ ഇച്ചിരി ആവുമ്പോഴത്തേക്കിന് തനിയെ അവര് കഴിക്കുന്ന ആ ഒരു സമയം ആവുമ്പോഴത്തേന്. കൊറച്ചുകൂടെ നല്ല രീതിയിലുള്ള പ്രോട്ടീനായിട്ടുള്ള ഫുഡൊക്കെ നമ്മള്. കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കണം. അപ്പം പിന്നെ അവർ തനിയെ വെയിറ്റ്ക്കെ വെച്ച് അവർക്ക് ഇഷ്ടപ്പെട്ട ആഹാരങ്ങൾ കഴിക്കുമ്പോ ഒരിത് ആയിക്കോളും. മീന് മുട്ടയൊക്കെ നന്നായിട്ടൊക്കെ കൊടുക്കണം. അ
ആഹ് മീനൊക്കെ ഇഷ്ട്ടാ. മീൻ ഇഷ്ടാ. മൊ ട്ട കഴിക്കത്തില്ലായിരുന്ന് കേട്ടൊ. ഇപ്പൊ ഞാൻ നിർബന്ധിച്ച് കഴിപ്പിക്കുന്നുണ്ട്. കാരണം മൊട്ടയുടെ അംശം ഇ ചെല്ലുമ്പോ ഇവള് തുപ്പി കാ കുഞ്ഞ് തുപ്പി കളയവായിരുന്നേ. അപ്പൊ അതിന് ഞാൻ നിർബന്ധിച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ നമ്മള ഇഷ്ടപ്പെട്ട വേറെ ഏതെങ്കിലും ചോറിന്റെ കൂടെ കഴിച്ചില്ലെങ്കിലും ഇപ്പൊ നേരത്തെ ആണ് കുഞ് പുഴുങ്ങിയ മൊട്ട കഴിക്കത്തില്ലായിരുന്നു. അപ്പം ഓംലൈറ്റ് ഇങ്ങനെ ഓംലൈറ്റ് അടിച്ചു കൊടുക്കുമ്പോ പിന്നെയും കഴിക്കുമായിരുന്നു. ഇപ്പൊ അതും കഴിക്കാതായി കൊറച്ചോസായിട്ട്. ഞാനിപ്പം ഞെരടി ആഹ് ഓരോന്നൊക്ക പറഞ് പറഞ് അങ്ങ് കൊടുത്ത്. അപ്പൊ അതിന്റെ ടേസ്റ്റ് ഇതായി ആഹ് അങ്ങനവാടി പോയി കഴിക്കാൻ തുടങ്ങി കഴിഞ്ഞ അപ്പോഴത്തേക്ക് നമ്മളിപ്പൊ കൊടുക്കുമ്പോ ഓരോന്ന് പറഞ്ഞു കൊടുക്കുമ്പോ അങ്ങ് കഴിക്കും അംഗനവാടി പോംബളെ അവര് കൊടുക്കുമ്പം അങ്ങ് കഴി
കഴിക്കോ ആഹ് ആഹ്
അങ്ങനെ
ഉം
മ്മ് ശരി എന്നാലേ ശരി
ഓക്കെ ഓക്കെ ശരി ഓക്കെ
ഓക്കെ ശരി അങ്ങ് കെടക്കാറായി അതുകൊണ്ടാണെ ശരി ഓക്കെ ഓക്കെ